ആ ഉണ്ട്
ഈ പ നേരത്തെ ബിരിയാണിയുടെ പൂർത്തിയാക്കി പറഞ്ഞില്ലല്ലോ
പ്രിയ ബിരിയാണിയടത് ഞാൻ പറഞ്ഞല്ലോ എടേ നിങ്ങളടെ വീട്ടിൽ പച്ച കാണിക്കുന്നുണ്ടല്ലോടെ എന്നാള് വന്നപ്പം
ചക്കനിപ്പുണ്ട്
ആ ലാവൊന്നുല്ല
ആഹ് ചക്ക ഇവിടെ നിപ്പുണ്ട് ചക്ക വന്ന് പിച്ചിഇടുത്തൂടെ
മേളിൽ നിക്കുന്ന ഞാൻ കണ്ടായ്ര്ന്ന് എനിക്കൊരു ചക്ക വേണം കെട്ടോ
ആ വന്ന് പിച്ചി എട്ക്ക് ഇവിട നിപ്പുണ്ട്
ന്നാള് ഞാൻ വന്നപ്പോ കണ്ടതാ
ആഹ് സാധനങ്ങളൊക്കെ ക കൊണ്ട പ്പ
അരിപ്പൊടിയുണ്ട് അരിയുണ്ട് തോട്ടുപുളിയുണ്ട് തേയിലയൊണ്ട് എല്ലാം ഉണ്ട് ഹലോ ഹലോ എന്താണ് എന്താണ് കട്ട് ആയില്ലല്ലോ